ഹലോ
ഹലോ
ആഹ്
ആഹ് കേൾക്കണുണ്ടോ ആഹ് കേൾക്കുന്നില്ലേ
കേക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെയുണ്ട് വർത്താനം
സുഖാണ്
ഉം ഫുഡ് ആഹ് ഫുഡൊക്കെ കഴിച്ചോ
ആഹ് കഴിച്ച്
ആഹ് എന്തേന്ന് സ്പെഷ്യല്
സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ലേനു ഇന്ന് ഉം വായയ്ക്ക കറിയും പിന്നെ പടവലം ഉപ്പേരിയും പപ്പടം പൊരിച്ചതും ഒക്കേനോ അവിടെ എന്തേനോ
ഇവിടെന്ന അവിയലും മെൻ പിന്നെ മീൻ പൊരിച്ചതും. കറിയൊന്നുംണ്ടാക്കില്ല അവിയലൂട്ടി തിന്നാര്തി.
ഹ് ഏഹ്. പിന്നെ കുട്ട് മക്കളൊക്കെ എത്രാളാ
രണ്ടാള് അങ്കാടി വലിയ മൂന്ന് വയസായിട്ടുള്ളു. ഏഹ് ഒറങ്ങില്ല ഒക്കതാതു കളിയാണാണ്ട്ർഞ്ഞാണ്ട് പോയീണ് കളിയാണാ. മൂന്നയസ് ആയിട്ടുള്ളൂ എന്നാലും ഓൻ മൂന്നയസായിട്ടുള്ളൂ എന്നാലും കളികാണും.
ഏഹ വല്യനും മൂന്ന് വയസ് ചെർദിനോ
ചെർദ്ന് ഇപ്പോ അഞ്ച് അഞ്ചു മാസം കഴിഞ്ഞ്.
ഏഹ്. ഒർങ്ങീട്ടില്ലല്ലേ
ഏ ആഹ് അത്ന്ന്. ഏ ഇന്ന് ചെറുത് ഒറങ്ങി നീച്ച ഏഴരായിണ് വൈകുന്നേരം ഒറങ്ങിയപ്പോ നീച്ചാനേ.
എണീക്ക അപ്പൊ കൊർച്ചൊന്ന് വൈകും ഒറങ്ങാന് പിന്നെപ്പോ മക്കക്ക് രാത്രി പകലും പകല് രാത്രില്ലേ
ആഹ് അതെ പിന്നെ ആഹ് ആരൽ ആരല്ല് വീട്ട്ല്
ഞാപ്പന്റെ വീട്ടില വട് ങ്ങളെന്ത വെക്കേഷന് ട്രിപ്പൊക്കെ പോയിനിയാ
ഞാനുന്റെ വീട്ട്ലാണ്
ഏഹ്.
ആ വെക്കേഷൻല് ട്രിപ്പോയിനി
ഏ എവ്ട്ക്കെ പോയി
ഇങ്ങളോന്യോ
ഏഹ് ഓയില ഞാൻ പ്രസവിച്ചെട്ക്കേനി അപ്പൊ പിന്നെ പോയില്ല.
ആഹ് കക്കാടംപൊയ
ഏഹ് റിസോട്ട് ഇട്ത്തോ
റിസോട്ട്ട്ത്തീനി
ആഹ് ഞങ്ങള് ഈപെര്ന്നാക്ക് റിസോർട്ട്ട്ടോക്കീനി ക്ഷേ അപ്പോത്തിനൊക്കെ ഫുള്ളായി
ആഹ് ആഹ് കലോസിയ കർഞ്ഞാണ്ട് കക്കാടം പൊയേല് കുരിശ്മലേക്ക് കേർനോട്ത്താണ് അതെ കലോസിയ പാർ ത് ഉം ഞങ്ങള് ഫാമിലി മൂന്ന് നാല് ഫാമിലി ഞങ്ങളഅട്ക്കം നാല് ഫാമിലി ഇണ്ടായിനി
ആഹ് അങ്ങനെ പോയി നല്ല രസാ അങ്ങനെ പോവാന്
ആഹ് നല്ല രസേനു എന്താ ഇല്ല ഹ് സിമ്മിംപൂൾലൊക്കെ രാത്രി ഒരു മണിക്കണ് ഒരു മണിക്കുഅല്ല കുട്ട്യളാണ്ട് ഒറങ്ങീട്ട് പത്തണി ഒ ഒരു പയ്നൊന്ന് പന്ത്രണ്ട് ഒരണിക്ക് എല്ലം ഫുഡൊക്കെ കൈച്ച് പിന്നെ ഒരണിയായ്ണ് ഒരണിക്കാണ് കേറി റ്റ് മൂന്നണിക്കായിന്ന് നീച്ചത്
ഔഹ് ഔവരെ ഇങ്ങളാണ്ട് തായി
ആഹ് യെ പെണ്ണ്ങ്ങള് ആണ്ങ്ങ ആണുങ്ങള് കുട്യാളെട്ത്തും കടന്ന് ഞങ്ങള് പെണ്ണുങ്ങൾ മാ ത്രം അയില് നീന്തിം താ കിട്ടോ ആഹ് രസാണ്
ആൺ ആണുങ്ങൾണ്ടാമ്പോ മക് താണല്ലോ പെണ്ണുങ്ങളൊറ്റക്കാ
ആഹ് ഓൽണ്ടാവുമ്പോ മടി
അപ്പമ്മക്ക്
താക്കാ പെണ്ണുങ്ങളറ്റക്കാവുമ്പംക്ക് എല്ലാം താക്കീറ്റയ് ഡ്രസ്സൊക്കെയ്നൻസരിച്ചിട്ട് നമ്മളയ്ല് കു താക്കി
ഏഹ് മൂന്നയില് ലയ്‌ല് ലയ്‌ല് കൾച്ച്
പിന്നെ മൂന്നണി വരെ
ആഹ്
ഇന്നെ
അവ്ടെ പിന്നേല്ലേ പിറ്റേന്ന് പന്ത്രണ്ട ണിക്കറങ്ങണംന്ന അങ്ങനെ ആഹ്
ആഹ് എർങ്ങി
ആപ്പിറ്റേന്ന് പന്ത്രണ്ടണിക്കെ റങ്ങീണ്ടാവുലേ
ഉം ഉം
ആഹ് ഫുഡൊക്കെ എങ്ങനെയാ ഇതി ലന്നെ കിട്ടോ അതോ അമ്മള് വേറെ വാങ്ങണോ
വുഡ്ഡ് ഫുഡ്ഡ് ഇതില് ക് ട്ടും പക്ഷെ കിട്ടും രാവിൽത്തെത് ഞങ്ങൾ വാങ്ങ്യേന്യ എന്നാ റ്റുത്തൊക്കെണ്ടാക്കീക്യന് ൻഅവിടെ മന്തിയൊക്കെ വെച്ചാണ്ടേ ഞങ്ങെളെന്നെ ഉണ്ടാക്കിയക്കന് മീൻ പൊള്ളിച്ചത് ചപ്പാത്തി നൈറ്റല് അത് പിന്നെ പണ്ടേക്കാണ് ചപ്പാത്തി ഉണ്ടാക്ക
ആഹ് അപ്പൊ ഇ ഇത് റിസോർട്ട്ന്ന് കിട്ടൂല
ആ റിസോർട്ടിൽന്ന് കിട്ടീനി രാവിലെ എല്ലാ ഫുഡും നമുക്ഷ്ടല്ല ദോ എന്തൊക്കെയാപ്പൊ കിട്ടീന വെള്ളപ്പവും പിന്നെ അക്കല കറികള് പല എന്തക്ക മറ്റേ ഐക്കൻ കറി ഗ്രീൻ പീസ് എല്ലയ്റ്റാലും ഉണ്ടായിന്
ആഹ്
മുട്ട മുട്ടക്കറി ആ അങ്ങനെ ഓർഡർ ചെയ്യുന്നന് അനുസരിച്ച്
അവ രാത്രികൾക്ക് കിട്ടി കിട്ടേണ്ടാവല്ല അല്ലെ
അല്ല രാത്രിയൊക്കെ കിട്ടിയേന ഞങ്ങള് അങ്ങനൊ വാ ഫുഡ് ഉണ്ടാക്കിയപ്പോ ഫുഡ് ഉണ്ടാക്കിയക്കാണ് അല്ലെങ്കി കിട്ടാരിക്കും ഉ ഫുഡ് ഉണ്ടാക്കി മീനൊക്കെ മസാല പൊരട്ടിയാണ്ട് കൊണ്ട പോയതേനി
ആഹ്
എന്നിട്ട് അവിടന്ന് ഇണ്ടാക്കി
ആഹ്
അത് അടിച്ചുപൊളിച്ച്
ആഹ് പിന്നെ
ഞങ്ങളുഡ് എന്റെ വീ ഹസ്ബൻഡ വീട്ടിന്ന് പെരുന്നാക്ക് പോണ വന്ന അത് തലേന്ന ബുക്ക് ചെയ്യാഒരുങ്ങിയത അപ്പത്തിനൊക്കെ ഫുുള്ള ആയിരുന്നു റിസോർട്ട്
ആഹ് ആ ഒന്നും കിട്ടൂല അല്ലെ
ഏ ഓരോ സീസണില് ഇങ്ങട്ട് മേം ബുക്ക് ബുക്കാവും
ബുക്കാവും
ഞങ്ങള് ചർച്ച ചെയ്ത് ചർച്ചചെയ്ത് നേരം വൈകിയതാ അവിടെ എല്ലാ റിസോർട്ടുക്കും വിളിച്ച് എല്ലോ ഫുള്ളണേ പർഞ്ഞ്
സ്ഥലം ആഹ് മം
നിങ്ങള് നോവലൊക്കെ വായിക്കോ?
ഏ നോ അങ്ങനെ ഇപ്പ ബുക്കൊന്ന ഇപ്പ അങ്ങ എപ്പളെങ്കിലും ഒക്കെ ഒരു ബുക്ക് എടുത്ത് വായിക്കാ എന്നല്ലാതെ അങ്ങനെയൊന്നും വായിക്കൂല്ല
ആഹ്
നിങ്ങളോ?
കിട്ട് വായിക്കാനൊക്കെ ഇഷ്ട വല്ലാരും നോക്കുംപ്പ കിട്ടൂല ഇപ്പൊഞാൻ മൊബൈല്ണ്ട് പ്രതിലിപിന്ന ആപ്പ്ഇണ്ട് അതിലിങ്ങനെ വായിക്കും.
പ്രദിലിപിയോ?
ആഹ്
ഏഹ് അയ്ൽ എന്ന് എന്താ കഥകള് ഇണ്ടാവാ?
എല്ലായ്റ്റോണ്ടാവും നോവല് അവോ എന്താ
ഏഹ്
സാധാനോവല് പിന്നെ ഹോററ്, ത്രില്ലറ് അതൊക്കെണ്ടാവും.
ഇമ്മേ
ഓരോരോ പാർട്ട്പാർട്ടായണ്ട് ഓരോരുത്തർ ഇങ്ങനെഎയ്താണ്.
ആഹ്
അപ്പോഓരോ പാർട്ട് ഏയ് അഹൊക്കെ പേടിയാ പിന്നെരാത്രിഒർ ക്കെരൂല
ഒർക്കെരൂല? ഞാന് ഞാൻ ആരെ കൂടെണ്ടെങ്കിലൊക്കെ കാണുംന്നല്ലതെ പി ഒറ്റക്കൊന്നും ഞാനെറങ്ങൂല തെൻ ഹ് ബടെ കൂ കസിൻസോ താത്താന്റെ കുട്ടിയാളുഒക്കെ വെരുമ്പോ എല്ലാരും ഇണ്ടാവുബെയ്. അങ്ങനൊയൊക്കെ വെല്ല്യാളായി കാണും.
ആഹ്
ഇപിന്നെ ഓല് എല്ലാരും ഇണ്ടാവല്ലോ അപ്പൊപിന്നെ കൊയപ്പണ്ടാവൂല. ഒറ്റക്കൊന്നും
ഇൻക്കത് രാത്രികാണാപേ പിന്നെ മ്മക്ക് എല്ലോട്ത്ക്ക് പോകുമ്പോ ആ സിദ് ഓരോന്ന്ങ്ങനെ ന്ന് ഓർമെരു പകല്ന്നെ കൊയപ്പല്ല.
ആഹ് അതെ പിന്നെ
എഹ് കുട്ടിയാളൊന്നും ഒർങ്ങില്ലേ?
ത്രേജ് ആഹ് ഏജ് ഏ ഏഹ് കുട്ടിയാൾ ഒർങ്ങി ഒരാൾ ചെർത് ഒർങ്ങിട്ടില്ല മറ്റോല് രണ്ടാളും ഒർങ്ങി.
ഏഹ് സ്കൂളൊ സ്കൂള് പോവേണ്ടോ?
ആഹ് വെൽത് മൂന്നാംക്ലാസ്സിലാണ്. രണ്ടാംത്തെ യു കെ ജി ആണ് ചെർത് രണ്ടേ രണ്ട്രാ ആയിട്ടൊള്ളു രണ്ട്രാ ആവ്ണൊള്ളു.
ഇപ്പോൾക്ക് ബേഗും ബുക്കൊക്കെ വാങ്ങിണോ ഇപ്രവിശ്യം.
ഇല്ലേയ് ബുക്ക് ഇത് വാങ്ങീനെ ബുക്കും കാര്യങ്ങളൊക്കെവാങ്ങി ബേഗ് വാങ്ങീട്ടില്ല ബാഗ് കയ്ഞൊല്ലെത്തെന്നെ
കയ്ഞ്ഞല്ല
ഉം കഴിഞ്ഞല്ലേ ബുക്ക്‌ പകുതിയായപ്പോ വാങ്ങിയതെയ്നി വല്ലിയോന്
ആഹ്
പിന്നെമറ്റോന്റെ ഒന്നും ആയിട്ടുല്ല അപ്പൊപിന്നെ അ അതെന്നെ മതിയെര്തി.
യൂണിഫോമൊക്കെ അടിച്ചു
ഉം ഓന് അംഗൻവാടി പോവേണ്ടോ? ഓന് ഇല്ലേയ് കിട്ടീറ്റ്ല്ലേ ഇത്രദിവസായിട്ട്
വെക്കേഷനില് കിട്ടീനോയൂണിഫോമ്?
വെക്കെ ഇല്ലേ യൂണിഫോമ് കിട്ടീട്ടില്ല. യൂണിഫോമ് ഇസ്കൂൾന്ന് കിട്ടി. സ്കൂൾന്ന് എല്ലാ സ്കൂൾന്ന് അളവിനൊക്കെ കൊട്ത്ത് ആ അളവിനൊക്കെ കൊട്ത്ത് അടിച്ച് കിട്ടീട്ടില്ല. ഇവെര്ത് വെല്ലിയോന്റത് യൂണിഫോമ്മ് ശീലതന്ന്ക്കാ ഞമ്മള് പൊർ ത്ത് കൊട്ത്ത്ക്കാണ്. അങ്ങനെ അവുട്ന്ന് തന്നക്കാണ് ശീല ഇന്നട്ട് പൊറത്ത് കൊടുത്തക്കാ അവും കിട്ടിയിട്ടില്ല
ഏ ഇപ്പയ്ന് ഇതിന്റെ സീസണല്ലേ യൂണിഫോമിന്റെ
ആഹ് ഇഞ്ഞ് അന്നേക്കും കിട്ട എന്താ അറീല്ല ച്ചേ ഈ ഞായറാഴ്ചച്ചേ കിട്ട് കിട്ടുന്നൊക്കെ പറഞ്ഞീനി എന്താ അറീല്ല ഉം
എന്റെ മോൻ അംഗവാടിക്ക് ഞാൻ ചേർത്തീണ് പിന്നെ ചേർത്തിയ്ന്റെ പിറ്റോന്ന് ഞാൻ ഇന്റെ വീട്ട്ക്ക് പോന്ന്
വിടേണ് അംഗൻവാടി എവുടെയാണ് അങ്കൻവാ
വ് വീന്റെട്ത്തന്നെ അപ്പം പ്രവേശനോത്സവത്തിന് പോയതേയിനി പോയിനി പിന്നെ ഞാ അത് പെരുന്നാൾ പിറ്റേന്നെയ്നി പ്രവേശനോത്സവം അത്കയിഞ്ഞ് പിന്നെ രണ്ടീസം കഴിഞ്ഞാരെ ഞാൻ ഇന്റെ വീട്ട്ക്ക് വന്നെ ഇനിയിപ്പം മറ്റന്നാള് പോകും അത് കഴിഞ്ഞിട്ട് പറഞ്ഞയക്കണം ഇൻഷാ അള്ളാ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
അയ് എടക്ക് കിട്
ആഹ് അഅ് പറയാറ്റുല്ലല്ലേ ആഹ് പിന്നെ കുട് ഫുഡ് കഴിച്ചോ ഫുഡ് എല്ലാരും കെടന്ന് കെടന്ന് കെടുന്നൊ എല്ലാരും അനിയത്തേളൊക്കെ
കെടന്ന് ഏ ഏ ഓല് കളി
അനിയത്തെളും അനിയത്തിളും
കാണും ഓലൊക്കെ കാ ഫുട്ബോളേ
ആഹ് ഇപ്പതാ അയിന്റെതാണല്ലോ വേൾഡ് കപ്പിന്റെ
ഇപ്പ അങ്ങൻത്തെതാ അപ്പം ഓല് കാണും.
സംഭാ
ഒന്ന് ഒമ്പപതരക്ക് ഇപ്പൊര് കളിയാ
ആഹ് പിന്നെ
ന്നാ ആയികോട്ടെട്ടോ ന്നാ അലോ